ഹലോ
ആ ആ
ആ കേൾക്കുന്നില്ലേ ആ കേക്കുന്ന് മഴയൊക്കെ ആയതോണ്ട് റേഞ്ചൊക്കെ പറവ് ഇപ്പോണ ആഹ പിന്നെ എന്തൊക്കെയാ വർത്തനം നല്ലതന്നെ ഭക്ഷണം കഴിച്ചാ
ആഹ ഭക്ഷണം കഴിച്ചണ് ഞാന് കഴിച്ചണ് പിന്റെ ഞാനും വല്ലാതെ കഴിച്ചു േ ഞാന ഞാൻ ഉയോഗിക്കുന്നു അരിവിിനെങ്ങനെ ചെറുതട്ട് കഴിച്ചില്ല രാത്രി ഇങ്ങനെ വറ്റാതെ കഴിക്കലില്ല
അതെയാ എന്താ കഴിക്കല്
അല്ല ചോറൊങ്ങനെ സാധാരണ കഴിക്കലേ ചിലപ്പോം വേറെ എന്തെങ്കിലണ്ടെങ്കിൽ ഇന്നിപ്പോ ഞങ്ങൾ പുറത്തു പോയി ഇപ്പറന്ന് ചായക്കെ കുടിച്ചിരുന്നു അത വേണ്ടാന്ന് തോന്നുന്നുണ്ട് എന്റെ മക്കൾ രണ്ടാളും അങ്ങനെ മുറുകയും ഹസ്ബന്റ് ഇപ്പൊ വന്ന് കേറി അപ്പൊ ഞങ്ങൾക്കെന്താ വേണാ ചോയി ച്ചെക്കട്ടെ ഉണ്ട് വേണങ്കി ചെൽപ്പ വേണ്ടേ ദൂരം ഒരുങ്ങ അന്തൻ്റ രാത്രിക്ക ഇപ്പ നല്ലോന്നും കഴിക്കില്ല ചെല
ആഹ എങ്ങനെ രാത്രി ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ അല്ലെങ്കി രാ ത്രിയിൽ സ്പെഷ്യലായിട്ട് വേറെന്തേം ഇണ്ടാക്കോ?
കൂടുതലും ഉച്ചക്കത്തെന്നാണ്. ഓര് ഹസ്ബന്റിനൊക്കെ ചപ്പാത്തിം വാണന്നൊക്കെ പറയും. അയ്ക്ക് പറ്റിയ കറിയൊക്കെ ഇന്ടെങ്കില് ചപ്പാത്തി ഇണ്ടാക്കും. പിന്നെ ചോറൊട്ത്താലും തിന്നും. മഴ ആഹ് മഴ വൈകുന്നേരം നല്ലൊരു മഴ പെയ്തു. അഞ്ചരാ ക്കാ ടൈമ് ല് പിന്നെ ഫുള്ള് വെയില ന്നേനിന്ന്. രാവിലിം വൈകുന്നേരം ചെറിയൊരു ഇത്ണ്ടായ്നി
ആ ഇവ്ടെ അങ്ങൻ തന്നെ രാവിലെ ചെറിയൊരു മഴ ഇണ്ടായിര്ന്നു വൈകുന്നേരം മഗ്‌രിബ് ശേഷന്ന് തോന്ന് ചെറിയൊരു മഴ ഉണ്ട് വല്യ മഴന്നു നല്ല ചെറിയൊരു മഴ
ആ ആ
എന്നാഎട്ക്ക
പിന്നെ എന്തൊക്കെയ വിശേഷം കെടക്കാനായോ
ആ കിടക്കാനൊക്കായി ഭക്ഷണം കഴിക്കലൊക്ക കഴിഞ്ഞ് എനിപ്പം ഒന്ന് കിടക്കണ്ട പണിയെള്ളൂ ആ ആ ഉമ്മ ഇപ്പിം ഒക്കെ കിടന്ന് അനിയത്തിള് രണ്ടാൾണ്ട് ഒരാള് ഫോൺ ചെയ്യുന്നാണ് ഓൾ സ്കൂൾത്തെ കുട്ടിക്ക് ഫോൺ ചെയ്തൊണ്ട്
ആ ആ ഉം ഉം അശേരി
പിന്നെ മയ ഇല്ലാത്തോണ്ട് ചൂടുംതൊടങ്ങി ങ്ങിലെ
ആ മഴപെയ്താലും ചൂടാണ് അപെയ്യണ സമയത്ത് പോ ആ പുറത്താണെങ്കിലൊന്നും കുഴപ്പില്ല വാതിലൊക്കെ മൊത്തത്തില് അടച്ചാല് ഫാന്
അതെ ഉം ആ അതിന് മഴാന്ന് പറയാൻ വ വല്യ മഴന്നു പെയ് ല്ല
ഇല്ല ആ കുറച്ചോസം അങ്ങനെ അടച്ച് ഇല്ല ഉണ്ടായിനിലെ ആ ആ ഇപ്പൊ പിന്നെ വെയിലും കൂടുതലും വെയിലും മഴയൊക്കെ രണ്ടും കൂടി ആവാണ് നല്ലേ ഇല്ലന്നെ നമ്മള് ഈ മഴ പെയ്താല നമ്മക്ക് ഒന്നാട് കൂലല്ലോ ഉണങ്ങലും
പോർത്ത്ത്തെ പണിയൊന്നും ഉം അതെ അതെ
ഉം മഴ പെയ്തില്ലെങ്കിൽ ചൂടുവാണ്
ആ അതെ
ചൂടില്ല മഴന്റെ മുന്നെണ്ടായിരുന്ന ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ രാത്രി പോലും ഉറങ്ങൻ ഉം ഇപ്പ അങ്ങനത്തെ കൊയ്പ്പല്ല രാത്രിഒന്നും വല്യ ബുദ്ധിമുട്ട് ഒർങ്ങ
ഉം ഉം പിന്നെ പിന്നെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവേണ്ടോ
ഇല്ല ഇവടെ വെള്ളത്തിനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവലില്ല. ഇവിടെ അത്യാവശ്യം വെള്ളം ഇവിടെ ഞമ്മളെ മു മുറ്റത്ത് തന്നെ ഇണ്ട് ഒരു കെണറ് അത് കുടിക്കൻ അങ്ങനെയൊക്കെ എടുക്കുള്ളൂ മോട്ടറൊന്നുല്ല മോട്ടറുള്ള കെണറ് വേറെയാണ് എന്നാലും രണ്ട് കെണറും വറ്റ് ല്ല നമ്മക്ക് മഴക്കാലത്ത് അല്ല വേനൽക്കാലത്ത് അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുണ്ടാവല് ഉം അവിടെ എങ്ങനെയാ?
ഇവിടെ ബുദ്ധിമുട്ടൊന്നുല്ല പൊഴക്കെ ഇണ്ട് പിന്നെ കനാലൊക്കെണ്ട് ഷെ എന്നാലും ഞങ്ങള് കെണറില് നമ്മള് വറ്റലില്ല അതില് ലാസ്റ്റ് ആവുമ്പോ ഒന്ന് ഞങ്ങള് കര് ദും രണ്ട് വീട്ടുകാർ കൂടി ഒരു കിണറാണ് അപ്പൊന്നു ഇതുരെ വറ്റിയിട്ടില്ല അ നമ്മുക്ക് ലാസ്റ്റ് ആവുമ്പോ ഒരു ആ ഉ ഉ ഉ അപ്പൊ ലാസ്റ്റ് ആവുമ്പോ ഒന്നങ്ങനെ
ആ നമ്മക്ക്ങ്ങനെ ലാസ്റ്റ് ആയാലും ഫസ്റ്റ് ആയാലും അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ വെള്ളത്തിന് മറ്റുള്ളവര് കഷ്ടപ്പെടല്ല അപ്പൊ ഞമ്മളിങ്ങനെ
ആ കരുതണം എത്ര ഉണ്ടായാലും നമ്മള് കരുതണം എന്നാണല്ലോ ആ എന്റെ വീട്ടിലൊക്കെ നല്ല കുറെമോട്ടറുകളൊക്കെ ഇട്ട് മോ
ഏ
ഉം കുറെ നല്ല വെള്ള കുളൊക്കെ ഉള്ള സ്ഥലാ എന്റെ സ്വന്തം വീട്ടില് ഉ ഉ ആ പിന്നെ രാവിലെ പത്തിരി ദോശ ഓട്ടട എല്ലാം ഉണ്ടാക്കും അതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ എട്ടൻ ലീവ് ആയിരുന്നു ആ അങ്ങനത്തെ ഐറ്റംസ് പുട്ടൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഇടക്കൊക്കെ മറ്റേ അങ്ങനെ മാറി മാറി വ അതൊക്കെ പറ്റുള്ളൂ പത്തരിയും ദോശോക്കെ ആകുമ്പോ അതൊക്കെ ഓല്ക്ക് കുട്ടൊക്കെ ആവുമ്പം ചെറിയ മോനൊന്നും അങ്ങനെയുടെ ചിലപ്പോ തിന്നും ഓരോ ഇതാണ്
പുട്ടയിന് എല്ലാർക്കും അങ്ങനെ ഇഷ്ടല്ല
ആ പെടൂല അപ്പൊ പിന്നെ ഓർക്ക് ഇഷ്ടള്ളെ തന്നെ ഇപ്പോ നമ്മള് വയർ നിറയാനാ ഒരു സുഖഇല്ലല്ലേ അപ്പ പിന്നെ ഞാന് ഓൽക്ക് പിന്നെ കൊറേ ഇതൊക്ക പൂജിക്ക മാതർക്കും മാത ഉം ഇി ഒ പുുട്ടത്തയാകത്തതക്കെ ഒെങ്കിലൊക്കന്ന ഉണ്ടാക്കും കൊറെേ കഴിയുമ്പോൊ ഒക്ക ഒന്ന ഇണ്ടാക്കും
ആ ആ അതെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ ഞങ്ങിവിട ഞവിടെ രാവില അധികം ദോശ തന്നെ പണ്ടാ
ഉം ഈ ദോഷം ഈ മക്കൊക്ക റോ എന്തെ എ മക്ക വർഷ വകുന്നേരം മക്കളൊ തന്നു ഉണ്ടാക്കി ഉണ്ടായാല് പിന്നേരൊക്കെ അതായാ മതി പിന്നെ ദോഷ താമന പിുന്നരാമ ഒ ആ
ആഹ് ഇല്ല ും കൂടുതൽ ഉണ്ടില്ലേ ഇപ്പ കുറേ ഒരു കൊറേ സേപ്പ ഉണ്ടാക്കാത്ത ഇവിട ഇപ്പ അധികം ദോശ ഉ ആഹ നല്ല അങ്ങനെന്ന നമ്മള ഇവിടെ കടലക്കറി
ആഹ കടലക്കറൊക്കെ വെക്കും എന്നാലും ഞാൻ കൂടുതൽ അങ്ങനെയൊക്കെ ആവുമ്പോളോ ഉ
ഇങ്ങനെ ഞങ്ങ ഇവിടെ രാവിലെ കടലക്കറി ചെറുപയർ അല്ലേ തലയിദത്തെ അണ്ട്
ആ അതെ ഞങ്ങളും അങ്ങൻ തന്നേണ് കടലൊക്കെ ചെൽപ്പം വാങ്ങിയെക്കും അത് വാങ് വാങ്ങിയാ പിന്നെ മുഴുവൻ ഇണ്ടാക്കണം അല്ലാതെ പിന്നെ കൊറേ എടുത്ത് വെക്കാൻ പറ്റ് പറ്റൂലല്ലോ അപ്പൊ പിന്നെ അ ഞാൻ എട്ക്ക് വാങ്ങും കൊറേശവാങും ന്ന് ഞാനും മക്കളെന്നൊള്ളൂ അപം വേ കൊറേആയ്ക്ണ് മാങ്ങിയെച്ട്ട് ആ മ്മ് മ്മ് ചെറുപയറൊകെ വെക്കല്ണ്ട്
വടാ മീന് അങ്ങനെ മ രാവിൽത്തേക്ക് മീന്റെ കറിയൊന്നും അങ്ങനെ ഇണ്ടാക്
ആ ആ അങ്ങൻ തന്നേണ് ഞങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ചെലപ്പൊക്കെ ഞങ്ങളല്ലെള്ളൂ അപ്പ പിന്നെ ഞാന് ചെൽപ്പൊ മീൻ ഇണ്ടെങ്കില് രാവിലങ്ങട്ട് വെച്ച പിന്നെ ഉച്ചക്കും കൂട്ടും ആ ഉച്ചകും കൂട്ടും അങ്ങനാകെൽണ്ട് ഇപ്പ ഞാൻ ചെൽപങ്ങനെ രാവിലെ ആ ആ തോന്നാൾക്കാര്ണ്ടാകുമ്പ പിന്നെ അമ്മളങ്ങനേണല്ലോ മ്മ് ഇവിടെന്നെ ഞാനള്ളു നിക്ണെ മക്കള് രാ ഓർക് പിന്നെ കൊറേശെ ഇപ്യേരിയേറ്റ കൊറച് കൊർച് മത്യാവും മക്കൾക്ക് കൊറെേശെന്തെങ്കിലൊന്ന് മത്യാവും പക്ഷെ ഇങ്ങനെ എന്തേലും ചട്ട്നി അങ്ങനൊന്നും പോവൂല മോക്കവൊന്നെ പിന്നെപം രാവിൽത്തെതൊന്ന് ക്കാര്യായിട്ട്ത് ഇഷ്ടപ്പെട് അപ്പോ ഞൻ ഉഷാറാല് ഇണ്ടാകി കൊട്കും ഉം ചോറൊന്നും ഇങ്ങനെ വെല്ല്യൊരു
ആ ആ ആ ചോറിനെങ്ങനെ മീനോ അങ്ങനെ എല്ലെങ്കില് പച്ചക് ക്കറിന്നോ
ആ പച്ചക രണ്ടും അങ്ങനൊന്നുല്ല ചെലപ്പോ മീനാങ്ങും ഇല്ലെ പച്ച കറ്യാങ്ങും ഇപ്പ മീൻപ്പം കൊറേ ആയിണ്ട് വാങ്ങീട്ടില്ലേനി പെര്ന്നാളും പിന്നെ ട്രോളിങ് നിരോധനൊക്കെ ഇണ്ടായീനിയെല്ലോ ഇപ്പോ ആ നല്ല വെലിയൊക്കായിട്ട് ഇപ്പോ കൊറേ ദീസ്ത്തിന് ശേഷം ഇപ്പ ഇന്ന് വ വാങ്ങീനിയോ കൊറേ ത്തിന് ശേഷം ഞാപ്പൊ അഅ് പോര് ച്ചോണ്ട്ക്കാണ് ഹസ്ബെൻ്റ് ഇപ്പം വെന്നപ്പോ വാണോയ്ചപം ആന്ന് പർഞ് ഞാന് ങ്ങ മസാല പര്റ്റി വെച് വേണമങ്കി എടുക്ക അല്ലെങ്കി നാളെ രാവിലെപോ പോവുകയാണെങ്കിൽ എടുക്കാം വിചാരിച്ചു
ഹേ ഉം പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കോ അല്ലെങ്കിൽ വീട്ടൽ സ്പെഷ്യൽ ലൊക്കെ ഉണ്ടാക്കാണേ ചെയ്യാ?
വീട്ട സ്പെഷ്യലൊക്കെ ഞാൻ ഉണ്ടാക്കും ബിരിയാണി മന്തി ഇങ്ങനൊക്കെ എല്ലാം ഉണ്ടാക്കും പുറത്ത് പോയി ഹസ്ബൻഡ ഉണ്ടെ നാട്ടിൽ ഉണ്ടാവുമ്പോ എപ്പോളെങ്കിലുമൊക്കെ പോകും അങ്ങനൊക്കെ അതിനായിട്ട് ട്ട് ഇങ്ങനട് പോലന്നുല്ല്യ ഇന്നാലും ഇപ്പം ചെൽ ഓക്കെ ഇങ്ങളെന്ത് പോവൊന്നില്ല അയ്നായിട്ട് പോവൊന്നില്ല വേറെന്തെലൊക്കെ ആഹ് ആഹ് അങ്ങനൊക്കെ ആവുമ്പൊ
ആഹ്
മടക്കന്തല്ലാണ്ടാക്വോ സ്പെഷ്യലക്കെ നിങ്ങളെല്ലാം ണ്ടാക്കോയിക്ക
ആഹ് എല്ലാം പറഞ്ഞാല് ബിരിയാണിണ്ടാക്കും പിന്നെ ഫ്രൈഡ് റൈസ്ണ്ട മന്തി അങ്ങനെ ഇതുവരെ ഒറ്റകൊന്നുണ്ടാക്കിട്ടില്ല ആ
അഹ് ഞാൻ ഇതേമാരി ഫൈഡ്റെസ് ഞാൻ ണ്ടാക്കിയിട്ടില്ല ആഹ് അതെ അയിനോട്ന്നെ വല്ല്യ താല്പര്യല്ല ത്തിനോട്‌ പിന്നെ ഞാന് അയ്മക്ക് ഒരുങ്ങിട്ടില്ല ഹെ എനിക്ക് അതൊണ്ട് വല്യോരു താല്പ രു തോന്നലില്ല ഉം കൊറെക്കെ ആഹ് അയല്ലാ പച് അങ്ങനെരു എനിക്കൊരു എന്താറില്ല അപ്പൊ അതൊണ്ട് ഞാൻ ഇണ്ടാക് ക്കാനും നോക്കിയിട്ടില്ല
ഉം മന്തിയൊക്കെണ്ടാക്കുവോ
ആ മന്തിയൊക്കെണ്ടാ മന്തീം കഫ്സയും കുക്കറിലും ഉണ്ടാക്കലുണ്ട് പിന്നെ ഒണ്ടാക്കും കുക്കറിൽ ആയാലും പിന്നെ ഞാന് ഞങ്ങള് തോനെ കുക്കറില് ന്ന് ണ്ടാക്ക കൊ ച്ചവാലോള്ളൂ അപ്പ പിന്നെ അല്ലാതെ ണ്ടാക്കി യാണ് ചെറുതായിട്ട് വല്യ പരിപാടികൾ അങ്ങനെ ഒന്നും ഉണ്ടാക്കൂല്ല നമ്മൾ ആ അങ്ങന ചെിലപ്പം പറവാായിട്ട് ര നമ്മള ഉണ്ട ഉ നക്കക്കണ്ട കുറവാ ഇടുത്താനേ
ആഹ് ഇവിടെ പിന്നെ താത്താരൊക്കെ വന്ന കഴിഞ്ഞാല് താത്താര അനിയത്തിക്കെ കല്യാണം കഴിഞ്ഞവരോക്കെ വരുമ്പോ ത്താത്ത ഉണ്ടാക്കും മന്തി നല്ല അടിപൊളി പുറത്തുന്ന് വാങ്ങുന്ന പോലത്തെ മന്തി ഇട്ടുംത്താത്ത ഉണ്ടാക്കിയല് ഭയങ്കര ടേസ്റ്റ് ആണ് താത്തന്ന മന്തി ഭയങ്കര ടേസ്റ്റ് എല്ലാരും പറയോ ഇവിടെ ഫസ്റ്റായിട്ട് നമ്മളൊക്കെ മന്തി തിന്നുന്നത് ഇത്താത്ത ഉണ്ടാക്കിട്ടാ തോന്നുന്നു
ആ ആഹ് അതിനിപ്പോഓരോർത്തർക്ക് ഓരോ കൈപ്പുണ്ണിയ ആണന്ന് പറയില്ലോ ഉം
പിന്നെ വേറെന്തൊക്കെയാണ് കൃഷിയൊക്കെ ഉണ്ടോ അവിടെ
കൃഷിയല്ല കൃഷിയായിട്ടൊന്നല്ലേ അങ്ങനെ മുളക് കറിവേപ്പില അങ്ങനൊക്കെ ചെറുത് ചെറതൊക്കെയാണ് മൈലാഞ്ചി അങ്ങനെ മറ്റ് കാര്യങ്ങൾക്കുള്ള അങ്ങനെയൊക്കെ ഉണ്ട്
എവിടാ കൃഷി അന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല കാര്യമായിട്ട്
ഉം ഓക്കെ എന്ന പിന്നെ വിളിക്ക